അല
ഹലോ കേക്കുന്നുണ്ടോ
ഓ കേൾക്കുന്നുണ്ട്
ആഹ
എന്തണ്ട് സുഖല്ലേ
ആഹ സുഖായിട്ടിരിക്കുന്നു മഴയാണ് രാവിലെ തന്നെ
ഓ ഇവിടെ മയല്ലേട്ടന്ന്
അവിടെ രാവിലെ തന്നെ മഴയ ഞാനിപ്പോ മഴത്ത് പെട്ടെന്ന് അടക്കി ഇട്ടിട്ട് കൂടി പോന്നതാ
ഓ ഓ ശരി
ചായ കുടിച്ചു ഇനി അവന എഴുന്നേറ്റിട്ടില്ലേ എനിക്ക് എട്ട് മണി ആവുമ്പോ പള്ളിയുണ്ട് അപ്പൊ അല്ല ഒമ്പത് മണി ആ്പോ പ്പിച്ചച്ച് അവനെ ചായക്ക് കൊടുത്ത കൊണ്ടുോണം
ആഹ ആഹ് ആഹ് കലായല്ലോ
ആഹ ഒമ്പത് മണിക്ക് എട്ട് മണി ആകുമ്പോഴേ ന നേൽപ്പിക്കണം ആഹ് സ്കൂൾ റങ്ങാൻ പറ്റുള്ളൂന്ന് പറഞ്ഞഞ് എന്നും പരാതി പറയും സ്കൂള ഇില്ലാത്ത ദിവസം അല്ലെങ്കഏ ഏ കാലാകുമ്പോഴത്തേക്കും വണ്ടി വന്ന് പോണേ
ആ ആ ആ
അപ്പൊ നേരത്തെ എഴുന്നേക്കും
ആ എന്ത ഇണ്ടാക്കി ചായക്ക്
ചായക്ക് നൂൽപ്പുട്ട്
ആ
ക്രീംമ്പബീസ് കറി
ആ ആ
ന്നെ ചോറ്ടുപ്പത്ത് കടച്ചൊക്കെ കറി വെച്ചു പിന്നെ
ഓ ചോറക്ക ആയോ
ആ
ഇനി ഞാൻ വരുമ്പോ പത്ത് പതിനൊന്ന് മണി ആാവത്തില്ലേ
ആ ശരി
അപ്പത്തേക്ക എന്നാ റെഡി ആക്കി പോണം
രാത്രികത്തേക്ക്ൊക്കുവ
രാവിലെ തന്നെ വെക്കല്ല ഉ ഒരുമിച്ച എല്ലാം വെക്ക രണ്ട് സമയത്താ വെക്ക
അല്ല ഞാനും ഒരുമിച്ചം ക്കല്ലേ ഇവിടെ ആളില്ലേ ഞാനൊരു മോനേ ഉള്ളൂ രണ്ടു നേരം വെക്കാള്ളത്
ആ ആ ഞാനും ഒറ്റനേരം ഞങ്ങള് മൂന്നു പേര്
ആപ്പൊ ഒറ്റ നേരം അല്ല പിന്നെ ഞാന ഇങ്ങനെ വെക്കാണ്ടേ വിചാച്ചിട്ട് ഒറ്റ നേരം കൊണ്ടല്ല
കടിച്ചക്കാണ് എന്താ ഉപ്പേരി
ഈ ചാറുവെക്കാതെല്ലേ തേങ്ങ പാലഒക്കെ ഓഴിച്ചിട്ട് വെവിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടാണ്ടോ
കടേല്ണ്ട് ഇങ്ങനെ നാട്ട വീട്ടില് എവിടെ വീട്ടിലൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കടകളിൽ പോയാൽ കാണാം
ഇവിടെൊക്കെ ഇങ്ങനെുണ്ട് പിന്നെ എപ്പ ആൾക്കാരി ഇങ്ങനെ തയ്യൊക്കെ കടന്നൊക്കെ വാങ്ങ ഇ അടുത്ത ഇങ്ങനെ വെക്കുന്നൊക്കെ ഉണ്ട് ഇപ്പം
ഓ ആഹ ശരി ഇവിടെ ഞാൻ കണ്ടിട്ടില്ല എവിടെ കടകളില് പോയാ കാണതി ഇങ്ങനെ
ആഹ
ഉം
ഇങ്ങനെ ഇവിടെ മലപ്രദേശം ആയത കൊണ്ടാണ് ഇവിടെണ്ട് എന്റെ നാട്ടിലന്നും ഇങ്ങനെ കടത്ത
ഓ അ ശരി
വല്ലപ്പോഴും ഇങ്ങനെ കടയിൽന്ന് ഇങ്ങനെ വാങ്ങാന്നല്ല അ വേറെഒന്നും
ആഹ
ഉം ഉ ചോറും കറിയൊക്കെ ആയോ
ഇല്ല അടുളേക്കെ കിച്ചണിലേ കയറിയിട്ടില്ല ചായക്കെടി ഉണ്ടാക്കില്ല ഇപ്പൊ ഓനെ മദ്രസ വിട്ട് ഇങ്ങനെ ഇരിക്കാ ഞ മദ്രാസ് വിട്ട് വരുമ്പോഴ ചായക്ക് കടിയക്കാവണം
ആഹ
ബീഫ്ണ്ട് ബീഫ് കറി ച്ച് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ച അങ്ങനെ ഇരിക്ക
ആ എത്ര നേരംണ്ട് മദ്രസ
ഒമ്പത് മണിക്ക് വിടും
പത്തിരി എന്താ ചപ്പാത്തിക്ക് കൊഴക്കുന്ന പോലെ കൊഴ -
ആഹ ചപ്പാത്തിക്ക കൊഴക്കുമ്പോലെ കൊ ഴച്ച് പരത്തിച്ചുടണം
ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ശരിയായിട്ടില്ല
ഓ ഇവിടെ അധികം പത്തിരിന്നല്ല എല്ലാ വീടിലും രാവിലെ ചായക്ക് പത്തിരി
ഞാനിങ്ങനെ ഒ ഇങ്ങനെ പൊടി വാങ്ങിട്ട് കുഴച്ച ഉണ്ടാക്കി നോക്കും പക്ഷെ ശരിയായില്ല പിന്നെ ആരും കാണാത കൊണ്ട് കളയും
ആപ്പോ ശരി ശരിയാവൊക്കെ ചെയ്യും
ആ അത് ഇങ്ങനെ ആക്കുമ്പോ അതിന്റെ മേല് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം
ആ അതൊന്ന് പ്രെസ്സ് ചെയ്ത് അമർത്തും എന്നിട്ട് പൊടി തട്ടിയെടുക്കൂ രണ്ടു ഭാഗത്തൊന്ന് പൊടി തട്ടിട്ട് നമ്മള് പ്ലേറ്റിൽ ഇടുക
ആ എന്റെ അടുത്ത് ആ ചപ്പാത്തി പരത്തുന്ന ആ മിഷീനാ ഉള്ളത് ഞാൻ അയിനകത്ത ട്രൈ ചെയ്തോതെക്കെ
ഓ ഓ ഓ ശരി ചപ്പാത്തി ആ യി കട്ടില്ലാതാവോ നൈസയി കിട്ടുവോ
ആ അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ തേച്ചു കൊടുത്താ ഒരുവിധം നൈസ ആയിട്ടൊക്കെ കിട്ടും പക്ഷെ ആ ഒരു റൗണ്ട് മാത്രമേ കിട്ടുള്ളൂന്ന് മാത്രം
ആഹ് ആഹ്
അതന്ന വിചാരിച്ച കിട്ടത്തില്ല അത് പത്തിരിയുടെ വലപ്പമള്ളതാ
ആഹ ആഹ് ശരി
അതില് വലുതായിട്ട് കിട്ടത്തില്ല
ആഹ ആഹ പിന്നെ പരത്തെല്ലോ ചപ്പാത്തി അത് അങ്ങനെ ചെയ്യൂല നമ്മള്
എിക്കണ്ടല്ലോ അവവിടെ പണിയുള്ള സമയത്ത് ഇണ്ടല്ലോ ഒരു ദിവസം അമ്പത് അറുപത് ചപ്പാത്തി ഉണ്ടാക്കണായിരുന്നു അപ്പൊ ഞാ ഒറ്റയ്ക്കായയത കൊണ്ട് എനിക്ക് ഇനെ പറ്റാത്തത്ൊണ്ട് കറിയ എല്ലാം കൂടെ ഒന്നാവാമത്തം കൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് മേടിച്ചു തന്നായിരുന്നു നമ്മള് തന്നെ ഉണ്ടാക്കി പരത്തി എല്ലാം വരുമ്പോഴത്തേക്ക് നേരം പോവാന്ന് പറഞ്ഞിട്ട്
ഉം ഉം
പെട്ടെന്ന് പ്രസ് ചെയ്തെടുക്കാലോ പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച തന്നമായിരുന്നു
അ ശരി
അവർക്കങ്ങനെ പണിക്ക് പോകുമ്പോ ഭക്ഷണം ഉടുത്ത വിടണമായിരുന്നേ
ആഹ് ആഹ് നേരത്തെ പോവോ പണിക്ക്
പണിക്കണ്ട അപ്പൊ അവര് കൊറെ അടക്കാത്തോട്ടം എടുത്തിരുന്നു മൂന്നാല് പേരായിട്ടായിരുന്നു അപ്പൊ തുലശടിക്കാനും ടക്കൻ പറിക്കാനൊക്കെ പോക്പോ ഇവര് ഭക്ഷണംണ്ടും രാവിലെ ഒമ്പത് മണിയാുമ്പോത്തേക്കും പോകും അപ്പഴത്തേക്കും എനിക്ക് ഭക്ഷണം പിന്നെ ചോറും വെക്കണ്ട എല്ലാം കൂടെ ആവുമ്പോ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം മേരിക്ക
പക്ഷെ മെഷീൻമ വെച്ച് ഇതാ നൈസ ആായി കിട്ടൂല ഹലോ അല്ല കേൾക്കണില്ല ഓപ്പൊ കേൾക്ക ഉ ഉ
ആഹ
പിന്നെ എന്ത ക്കണ്ട്
പിന്നെ പിന്നെന്താ അങ്ങനെ പോണ ചപ്പാത്തി അതാ ആ മഴ ഇങ്ങനെ ചാർക്കോട് നിക്ക വല്ിയ നല്ല മഴയല്ല മലയായുടെ അപ്പറത്തെ സൈഡ മഴ പെയ്യുന്നുണ്ടെന്നോന്നുന്നു അയിന്റെ ഇതാണ് അവിടെ ഇങ്ങനെ പോട കയറി നിക്കുവ ഒന്നും കാണുന്നില്ല
ഓ ഓ ശരി എന്നട്ട് പള്ളി അടുത്താണോ കൊറെ പോവാണ്ടോ
അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ
ഓ ഓ ശരി അടുത്ത് ന്നാ കാളുണ്ടോ അതോ
ആ അടുത്ത് ന്നാളോക്കെയുണ്ട് ഒറ്റയ്കല്ല അടുത്തു ന്നാളുണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാ മതസ്ഥരും ഉണ്ട് അടുത്തടുത്തടുത്ത്
ഓ ശരി ടൗണിലായി റ്റാ വീട്
അല്ല ഇച്ചിരി ഉള്ളിലാ അങ്ങനെ എല്ലാരും അടുത്തടുത് ഉള്ള
ആ
ഉം നിങ്ങള്ടെ ടൗണിലാ വീട്
അല്ല നമ്മള് ഉള്ളിലോ ഉള്ള് ഏരിയേണ് കുറച്ചങ്ങട് പോണണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ പോകണം ടൗണ് ക്ക്
ആ ഞങ്ങക്കും അങ്ങനെ പോണം
അടുത്ത് പീ കടകളൊക്കെ അടു ത്ത്ണ്ട് ടൗണില് എത്തണെങ്കിൽ രണ്ട് രണ്ടര കിലോമീ
ഇവിടെ പലചരക്ക് കടെണ്ട് വേറെ കടകൾ പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെ മെഡിക്കൽ സ്റ്റോർ അങ്ങ ൻത്തെ സംഭവൊന്നും ഇല്ല
ആ ആ
പല ചരക്ക് കട ഉണ്ട് ആ അരി സാധനങ്ങൾ അങ്ങനെ ത്തൊക്കെ
ഉം വണ്ടി ഓടിക്ണ ആളാ ഇങ്ങള് വണ്ടി ഓടിക്കോ
ഞാൻ ഓടിക്കത്തില്ല ചേട്ടായി എന്താ ഞങ്ങക്ക് ഓട്ട്രോശ ഉണ്ട് ഗുഡ്സ് ഒക്കെ മ റ്റെ പാസഞ്ചറും ഉണ്ട് അങ്ങനത്തെ രണ്ട് ഓട്ടോറിക്ഷുണ്ട്
ഓ ഓ
ഉ ചേട്ടാ ഇങ്ങനെ പണ്ട് വണ്ടി അങ്ങനെ ഒരു മൈതയുടെ കമ്പനി ജോലിക്ക് പോയിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു പോന്ന വഴിക്ക് ഒരാള ആക്സിഡന്റ് ആയി മരിച്ചിരുന്നു അപ്പൊ തൊട്ട് ആജോക്ക് പോോ അപ്പൊ മടുപ്പായ അങ്ങനെക്കങ്ങക്കൊക്കെ ആ
അ ശരി
അയാൾ റോഡിൽ നിന്ന് നടു കൂടായിരുന്നു നടന്ന വെളുപ്പിന്റെ ആായിരുന്നു മൂന്ന മണിക്ക്
ആ ആ
അപ്പൊ അങ്ങനെ കേസിന്റെ പിറകെ ഇങ്ങനെ എപ്പഴും നടക്കണ്ടത കൊണ്ട് ലീവൊക്കെ കൊറയായി അങ്ങനെ ചേട്ടാക്കി അവിടെ പോ മടിയായി അങ്ങനെ ഇപ്പൊ ഓട്ട വങ്ങത
ഓ ശരി ഇപ്പൊ ഓട്ടോലാ
ആ ഇപ്പൊ ഓട്ടോ ഇയിലാ
ആ
പിന്നെ അടക്കക്ക് തിരിച്ചടിക്കാനും പോകവും
ആ
നിങ്ങള ഇവിടെ അടക്കൊക്കെ ഉണ്ടോ
ഓ അടക്ക കണ്ടി ഞമ്മക്ക് കുറച്ചേ ഉള്ളൂ അവിടെ അപ്പുറം അപ്പുറംൊക്കെ ഉണ്ട് ഫുള്ള് കങ്ങും തോട്ടാണ്
ആ ഇവിടെയും അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കകങ്കുന്തോട്ടം ഒന്നുമല്ല റബ്ബറ ഒക്കെ ആായിരുന്നു പക്ഷ ഇവിടത്തെ പൂന്തോട്ടാണ് ഉ ഉ
വീട്ടില് ടി വി ഒക്കെ ഉണ്ടോ
ആ് ടി വി വണ്ട ടി വി കഴിഞ്ഞന്നലെ കണ്ടോൊണ്ടിരുന്നപ്പം ശബ്ദം കേൾക്കാം അതിന്റെ സ്ക്രീനിലൊന്നും കാണുന്നില്ല ബ്ലാങ് ആയിട്ട് കറുത്ത കളറായി നിൽക്കുക
അതോ എന്തേ പറ്റിയോ ഡ ഡിസ്പ്ലേ പോയോ ഫോണ് ഡിസ്പ്ലേ പോയി പറയും പോോലെ
ആ എന്ത പറ്റാവോ എന്നോട് അമ്മൻ ചോദക്കിയത് ഒന്ന് ശരിയാക്കി തരുോ അവധിയുള്ള ദോഷം മാത്രമേ എ കാണാൻ പറ്റുള്ളൂ എന്നക്കെ പറഞ്ഞ എന്നോട്ഴക്കമുള്ള എനിിക്കക്ക്ന്ന് വരാാൻ അറിയോ
ആ
അവൻ അതും പറഞ്ഞഞ് എന്നോട് പഴക്കൻാവില്ലെ ഇന്നല തൊണ്ട്്
ആ ആ അന്ത വൈഫൈ കണക്ഷക്ഷൻ വൈഫൈ
വൈഫൈ അല്ല അത് സ്ക്രീൻ എന്താ സഡരക്കിന്റെ ആയിരുന്നു ഞാാനിങ്ങനെ ചെറിയൊരു ഓരോ ചാനല ചില ചാനലൊക്കെ റീചാർജ് ചെയ്തിട്ടുള്ളായിരുന്നു ടിീ വി അങ്ങ നാടല്ല ന്നെ പൈസ അളയുന്നേ പറഞ്ഞിട്ട് ച സാധനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉ
ഉം ഉം
അപ്പൊ ഇന്നലെ ഇത് കണ്ടൊണ്ടിരുന്നപ്പം ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കറുത്ത സ്ക്രീനും കാണുന്നുണ്ട് വേറൊന്നും കാണുന്നില്ല ഉ
വലിയ ടടിവിയാ
ആഹ വല്യ വല് എൽ ഇ ഡി ടി വി
ആഹ ആഹ
ഉ ഇന്നാള ഒരു പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുപോയി അന്ന് ശബ്ദവും കേൾക്കത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് കൊണ്ടപോയി നേരാക്കി കൊണ്ടുവന്നായിരുന്നു
ആ ആഹ ശരി
അതിന്റെ എന്തെങ്കലും പ്രശ്നം തന്നെ ആായിരിക്കും
ആഹ ആഹ
കളിയൊന്നും ഉണ്ടാവില്ലല്ലോ
ആഹ് അപ്പൊ സ അതല്ലേ ഒക്ക ഒയവായിരിക്കും
ആഹ ഇ കടളാത്തില്ല അങ്ങനെയല്ല ഞാനീ എൻ സ ബാക്ക എന്ന് പറഞ്ഞു
ആഹ് ആഹ് ആഹ ആഹ്
അപ്പൊ ആ ഞാൻ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ ഇടും അപ്പൊ മാസംസം അവരിങ്ങനെ തൊണ്ണൂറ് രൂപ പിടിച്ചോളും
ആഹ ശരിയ
അച്നായിട്ടും പിന്നെ ഇവന്റെ ഒരു കാർട്ടൂൺ ചാർണല മാത്രേ ചെയ്തിട്ടുള്ളൂ സർപ്പൈ്
ആഹ് ആഹ് ആഹ
വേറൊന്നും ചെയ്തിട്ടില്ല
വേറെന്താ എന്നാ ശരിട്ടോ
ആ ഓക്കേ ഓക്കെ
ഓക്കെ